ഹലോ?
ഹലോ ആ അങ്ങനത്തന്നെ ഇരുന്നേ.
ആഹ്
ആഹ് അപ്പ എന്താ ഞ്ഞി വേറെ പറയട്ടെ. ഏഹ് കുട്ടികള് എത്തിയോ ഉമ്മ വിളിയോക്കൊ തുടങ്ങുണു.
ആഹ് ചെറിയോൻ എത്തിക്ക്‌ണ്.
വേറെ കാള് വര്ണ് ണ്ടോ? ആഹ്
ള്ളാക്കിട്ടുണ്ടാ ആഹ് അല്ലെ ഓന് സ്കൂളിട്ട് വന്ന്ക്കാ സ്കൂളിട്ട് വന്ന കഴിഞ്ഞാ മറ്റൊല്ല മാരിയല്ല ഓന്ക്ക്.
ആഹ് ഒറ്റക്കെല്ലാം ചെയ്യോ കുളിക്കലൊക്കെ?
ആഹ് കുളിച്ചും ഡ്രസ് മാറ്റും ഒക്കെ ഒറ്റക്ക് പടിഞ്ഞക്ക്‌ണ് ഓനിക്ക്.
ഏഹ് മദ്രസ പോല് തുടങ്ങിക്കണോ?
ആ മദ്രസില് നാലാം ക്ലാ നാല് വയസ്സായപ്പോ തന്നെ മദ്രസക്കു പോകൽ തുടങ്ങീക്ക്‌ണ്. ഇവിടെ മൂ മൂത്തച്ചൻ മൂത്തച്ചന്റെ മോൻ- ഓന് അഞ്ച് ഓന് ആറൊക്കെ അയ്ക്കുണ് ഓന് മദ്രസക്ക്‌ പോണണ്ട് കാണ്ട്. നിക്ക് മദ്രസക്കൊണോ പറഞ്ഞ്ങ്ങാണ്ട് നോലോലിച്ചിട്ട് പിന്നെ ഉസ്താദ് നോട്‌ പറഞ്ഞു ഇപ്പൊ. ഉസ്താദ് പറഞ്ഞ് ന്നാ ഓന് പോന്നോട്ടേ പറഞ്ഞുങ്ങാണ്ടേ.
ആഹ എതാപ്പ എത്ര ഇപ്പ എത്രയില.
വയസ്സാണീന്റെ എടക്ക്‌ ഇന്നട്ട് പിന്നെ ഞാൻ ഒന്നിൽ രണ്ട് രണ്ട് കൊല്ലാം ഇരുത്തി
ഇരുത്തി അതോണ്ട് നല്ലോം പടിഞ്ഞി കൊല്ലോ
ഇപ്പ ഞ ഇപ്പൊന്ന് ഇപ്പ ഒന്ന് ലന്നെ ഇപ്പൊ രണ്ട്ക്കാണ് കുർആനും ഇതൊക്കെ തുടങ്ങീക്ക്ണ് ഇപ്പം ഉം
ങ്ങട്ട് അക്ഷരങ്ങളൊക്കെ റെഡി യായിക്കുല്ലേ
ആഹ് കൊഴപ്പൊന്നുല്ല ആഹ്
ഏഹ്
മടിയാണ്
മടി ആഹ് മടിക്ക്‌ കുട്ടിയാള് ഒട്ക്കും പോണ്ട ഇപ്പോ ഈ മഴ ടീം പെയ്താക്കുമ്പോഴേ ഉറക്കത്ത് ന്ന്ണീക്കാ നന്നെ മടിയല്ലേ പിന്നെ പഠിക്കാനും മടി മൊത്തത്തില് മടിയാണ്
ഉം ഓനെ വിളിച്ചാലൊക്കെ പെട്ടെന്നണീക്കൊ ക്കെ ചെയ്യൂട്ടോ
ആഹ്
റ്റോൽക്കാണ് പെണ്ണുങ്ങൾക്കാണ് പിന്നിം ഇത് ആഹ് ആഹ്
കുട്ടിയാളൊക്കെ വല്യ കുട്ടിയാളായിക്ക്‌ണോ
ആഹ് മോള് പത്താം ക്ലാസ്സിലാണേ പത്താം ക്ലാസ്സിലാണ് വല്ല്യയോളെ മ്
അഹ്ശരി
സുബൈയ്ക്ക് പോണം മദ്രസ്കൊക്കെ
ആഹ് പത്തിലെന്നെ മദ്രസ്സ് ലും
ഉം ആഹ് പത്താം ക്ലാസ്സിലെന്നെ മദ്രസും പത്താണ് സ്കൂളും പത്താണ് ഇപ്രാശ്യം
ട്യൂഷൻ പോവ്ണ്ടോ
ആഹ് ട്യൂഷനൊക്കെ പോവ്ണ്ട്
മ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയാ ഉം
ട്ടാ പിന്നെ ഏഹ്
ഇംഗ്ലീഷ് മീഡിയത്തില പഠിക്ക്ണോയ്ക്ക
ആഹ് ബ് ഓന് ഇംഗ്ലീഷ് മീഡിയാണ് ഇംഗ്ലീഷ് മീഡിയാണ് മാർ ഉം പെൺകുട്ടിയാള് കേരള സിലബസാ ട്ടോ
കേരള സിലബസ്സാ ആഹ് പത്താം ക്ലാസ് ള്ളോ ലൊക്കെ ആഹ് പെണ്ണ് അയിന് സി ബി എ സി യാ സിബിഎസ് ആഹ്
ഉം
വേറെ എന്തൊക്കെ
വെറെ എന്തൊക്കെ വേറെന്താ വീട്ട്പോവല്ലേ വീട്ട്തന്നെയാണോ കെടക്ക്ണേ അതോ ഹസ്ബൻഡിന്റെ വീട്ട്ലോ
ഹസ്ബൻഡ്ന്റെ വീട്ടിലാണേ വീട്ട്ക്കൊന്നും ഞ്ഞ്പ്പോ ഇപ്പടുത്തൊന്നു പ്രതി പോവലൊന്നു നട
പോ വലൊന്നും നടക്കൂല്ല ഏഹ് ലോങ്ങാണോ
കാണാനല്ലാതെ
ആഹ്
ഹും ഹും ലോങ്ങ് ആണേ ലോങ്ങ് ആണേ കൊറച്ച് പോവാണ്ടേ ഒന്നര മണിക്കൂർ ക്കണ്ട്
ആഹ് ഏഹ്
ഉം
ദ്പ്പ എവിടെ സ്ഥലോം
ത്
ത് ജില്ലേല്ലാ പെടാ
പാലക്കാട്ല്ലല്ലന്റെ പാലക്കാട് ജില്ലന്റെ അതിർ ത്തിയാണ് മലപ്പുറം ജില്ലന്റെം ബോർഡർലാണ്
ആഹ് അയ് ശരി ആഹ് ബട്ടത്തൂരാ
അല്ലേ എന്താണ് വട്ടത്തൂർക്കെത്തണ്ട
ഏഹ് അലന്നല്ല അലന്നൾ ആഹ് അയിശരി ഉം അപ്പൊ ങ്ങളെ വീട് മലപ്പുറത്തോ
അല്ല ന്റെ വീട് ഉം മഞ്ചേരിന്ന് പോണം
ആഹ് കൊറച്ച് ലോങ്ങണല്ലേ
ഉം നമ്മളെ കോഴ് ക്കോട്റോഡ്മ്മലാണ് അങ്ങ മ്മ്
അയ്ശരി
ഇബട്ന്ന് നേരിട്ട് ബസ്സൊക്കണ്ട് ഇബ അത് നേരിട്ട് ബസ്സിലാം കയരി കഴിഞ്ഞാ അവിടെഇറക്
ആഹ് ആഹ്
കോഴിക്കോട് ബസ്സിന കേറിയാലേ
ആഹ് കുട്ടിയാലൈ കൊണ്ട് പോകാൻ ബുദ്ധിമുടെക്കാറല്ലേ
ലോങ്ങാണ് എന്നുള്ള തന്നെള്ളൂ പക്ഷെ കുട്ടികളൊന്നും വലുതാവാതെ നമുക്ക്
ആഹ്
ആഹ് ങ്ങൾക്ക് വണ്ടിണ്ട് ഓന് പിന്നെ വരുമ്പോ വണ്ടീറ്റ് പോവന്നല്ലേ ഉം ഉ
വെക്കേഷൻ ആകുമ്പോ നല്ലട ഇത് കേക്കാറല്ലേ അപ്പൊ ഫുള്ള് പൂവേക്കാറല്ലേ
ആഹ് ഞങ്ങൾ വെക്കേഷൻ അല്ലെങ്കിലും ശനി വ്യാഴ്ചക്കെ മദർസ് രണ്ടാ മൂന്ന കലഞ്ഞാണ്ടൊക്കെ പോവലുണ്ട് ഇപ്പൊ ചെറിയ കുട്ടിയതുകൊണ്ടുള്ള പ്രെസയ്ക്കോളാം പൊയ്ക്കുന് ഞാന് ക്കോളം പോയിക്കഴിഞ്ഞു വരലുണ്ടാവല പറങ്ങാണ്ട് ഒമ്പതാം മാസ ആക്കോലം പോയിക്ക്ണ് പിന്നെ ഇനിയിപ്പോ പോക്ക് കൊരച് ച്ച് കയ്യാതെ പോകല് നടക്കൂല ആഹ ഹ് എന്റെ മോന ഉണ്ടായിട്ട് തന്നെ എന്താണ് വെല്ലാതെ പൊർത്ത്ക്ക് എർങ്ങലില്ല നോക്ക് ക്കെ ഇതോടെ അച്ചക്കാണ്ട് പോകെ
എടുക്കുവോ മറ്റൊരു കുട്ടികളൊക്കെ എടുക്കുവോ ചെറുതൊക്കെ കുട്ടിനെ
ഏഹ് വലിയൊരു ഇട്ക്കും ഓന് ഇട്ക്കാെന്നില്ല
ആഹ് ഉകൃർതി കാട്ടോ
ഇല്ല വൃകൃതി ഒന്നും കാട്ടുല ഓൻക്ക് എന്താണ് ഓൻ എന്റെ മാതിരി ഒന് ആദ്യം ആൺകുട്ടി മതി ആൺകുട്ടി മതി പറഞ്ഞിനി ഓനിക്ക് ഓൻറ ഒപ്പം കളിച്ചൻന്നല്ലേ
ആഹ് അപ്പൊന്റെ ഒപ്പ ഉള്ള വലുതിനോ അത്രല്ല ഒരാ ആൺകുട്ടീട ഇല്ലേ
ഒരു ആൺകുട്ടിയനെ അപ്പൊ ഓനക്കാണ് മറ്റവർക്കൊക്കെ പെൺകുട്ടിയക്ക ഇപ്പ പെൺുട്ടി പെൺകുട്ടി ന്നുള്ളതല്ലേ കാരണം മ മ കാക്കൊക്കെ വരാ വല്യാല്ക്ക് രണ്ടാക്കും പെൺകുട്ടി മതി പെൺകുട്ടി ഓന് ആൺകുട്ടി മതി മ്മാ പറഞ്ഞ് പിന്നെ ഓന് കുഴപ്പൊന്നുമില്ല ഇപ്പൊ ഹോസ്പിറ്റല് ഇവിടെ പാണ്ടിക്കാട് നിയോയിൽ
നിയോയില് ആഹ് അഅ് ശരി
ഉം
പിന്നെ ചായ പരിപാടിയിലാ ഒച്ചപ്പാട്
ഉം ഓന് തുള്ളി പൂസ്റ്റ് ഇണ്ടാക്കി കൊടുക്ക ഓന് മറ്റല്ലോ കാര്യമില്ല ഓന് ചോറൊന്നും കഴിക്കൂല ഓന് വന്നാ കടി
ആഹ് കടി കടിന്നെ മാണം
ആഹ് താ ത പോണ താത പറഞ്ഞു വായക്കൊക്കെ വാട്ടിച്ചെക്കണ് അത്
ആഹ്
ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോ പോകും അതാത്തെ ഇവിടെ നിക്കണ അയിന് രണ്ട് കുട്ടികളൊക്കെ ഉണ്ട്
ആഹ് ശേരിയാണ് ആഹ് അയ്റ്റള് സ്കൂള് വിട്ടു വെര്മ്പോത്ത്ന്
ആഹ് അപ്പോ അതെ
നാപ്പത് ഇസ്തിനാ എത്ര ഇസ്തിനാ
നാപ്പോസ്ത്ത്ന്
ആഹ്
ഉം ഹോസ്പിറ്റല്ല് കയിഞ്ഞിട്ട് പിന്നെ മുപ്പത്തേര് അഞ്ച് ഇവസം കയിഞ്ഞിട്ടാ വന്നിക്ക്ണത്
ആഹ് അപ്പൊ ആഹ് ദിവസം കൂടി ഇണ്ടാവു അല്ലേ
ആഹ് ദിവസം കൂടി ഉം വെരണം ഇഞ് ആഹ് ദിവസം കൂടി വെരണം
ആഹ് ആഹ് ആഹ്
ഏഹ്
ഹലോ
എങ്ങനെ
ധാർലിക്ക്മിലാണോ എങ്ങനാ ധാറുല്ലികമിലാണോ കുട്ടി അല്ലേയ് ഇവ്ടെ കാളമ്പാറ കാളം ആ ലേ
ക അയ്ല് ഉം അയ്ല് എല്ല ഉം
അപ്പൊ ങ്ങക്ക് എട്ത്താവുല്ലേ
ആ ഞമ്മക്ക് അട്ത്താണെയ് ന്നാലെന്നെ വണ്ടി പൈസ അത്രേന്നോ അട്ത്താണ് നമ്മളൊക്കെ ഞമ്മക്കൊക്കെ വണ്ടി അറിയണാന്ന്ണ്ടെങ്കി കൊണ്ടാക്കി കൊട്ത്താതി
ല്ലോം ണ്ടോ
കൊർച്ചൊള്ളു വണ്ടി പീസ് അറ്നൂറ് എഴ്നൂറൊക്കെ ണ്ടല്ലോ അത്ര എട്ത്ത്ക്ക് ഉം ദൂരത്തിന്റെ കണക്കൂ ഇതൊന്നും ഇല്യോൺണ്ണ്ട് ഞാൻ സ്കൂട്ടിക്കെ പഠിക്കാൻ നിന്നീന്നുട്ടോ ആ പഠിക്കാ ന്ന്ന് തിലാണ് പിന്നെ വൊ എത്താണ് പറ്റാതായത് പഠിച്ചോണ്ട് വേരേയ്നറയ്
സ്കൂട്ടിമ്മെ പോവേ ആ അപ്പത്തിനയ് ക്കാരം റെസ്റ്റില് ലേ
അപ്പോത്തിനാണ് റെസ്റ്റും ഒക്കെ പാടായത് ന്റെ മോള് പഠിച്ചും ചെയ്തു ഞാന് പഠിച്ച്ട്ടും ല്ല്യ ഏ കുട്ട്യാക്ക്ങ്ണ്ട് വേഗം പഠിയോല ഞമ്മളേ മാരി അല്ലല്ലോ ആ അങ്ങനെ
ഞാന ല്ലാട്ത്ത്ക്കും പോവും പഠിച്ച് കിട്ടിയാ കൊഴപ്പല്ലാ ഞമ്മക്ക് മ റ്റുള്ളവരെ ആശ്രയിച്ച് നിക്കണ്ടാ മറ്റേ ഓല ങ്ങനെ ഓല് ഓല് വെരോ വെരോ ആ ഓല് വെരോ ഓൽക്കൊയ്ണ്ടാവോന്നാവോര്തി ങ്ങനെ കാത്ത്ക്കണ്ടാ അമ്മക്ക് പോണ്ടോട്ത്ത്ക്ക് അമ്മക്കാണ്ട് പോവാ
ഞങ്ങള് ഹോസ്പിറ്റല്ക്കൊക്കെ ഞാനും ഓളപ്പാട്ട പോയ്നത് കാണിക്കാനും ബസ്സിന് പോകേണ്ട ഒര്ത് വന്നിട്ടന്നെ ല്ല ഞങ്ങള് ഫുള്ള് സ്കൂട്ടിമലാ പോയിന് ഉം അപ്പ ഓള് പർഞ് ജ് പട്ച്ചൊളൂണ്ടു പട്ച്ചൊളോണ്ടു ർഞ് അന്ന് ഹസ്ബൻ്റും ണ്ടായ്ന് മൂപ്പര് പഠിപ്പിച്ചൊക്കെ തരാർഞ് കാണ്ട് അപ് അപ്പത്ത്ന് അങ്ങാനായപ്പോ പിന്നെ പെണ്ണ് പഠിച്ചും ചെയ്തു ഞാന് പഠിച്ചതുംല്യ
ആ പെണ്ണിന് ഞ്ഞിപ്പോ പതിനെട്ട് വയസ്സാവണ്ടേ
ക്കാൻ പറ്റു ച്ച് തോന്ന് തോന്ന്ന്നില്ല
ആ ചെർദിനിം കൊണ്ട് ബുദ്ധിമുട്ടേക്കാ ആ
ആഹ് ഉം ചായട്ടാ വെച്ച്ക്ണ് ട്ടോ കുട്ച്ചോ
ബേക്കറിമ്മ കൂടിക്കെയ്ക്കാരല്ലേ ആ കറ്മുറു ങ്ങക്ക് അവ്ട്ന്ന്ങ്ങ്ട്ട് ആഹ്
എന്താണ് അതൊക്കെ രണ്ടീസം അഒടെങ്ങനെ കബോർഡ് ന്ന്ക്കും ഇട് ഇട്ക്കര്ത് ക്കര്ത്ർഞ്ഞാണ്ട് അത് പിന്നെ
ആഹ് അഹ് ശെരി പ്പ ഗസ്റ്റ് ആള് വരുമ്പോ പിന്നെ വാണല്ലേല്ലേ? ആഹ് കാണുമ്പോ ഗസ് റ്റാൾ വരുമ്പോ പിന്നെ ഒന്നും നോ മ്പ ഉണ്ടാവുലലേ എല്ലാ കുട്ട്യളിം പരിപാടി അതന്നെ കാണാതെ തിന്നുട്ടും കണ്ട് തിന്ന്ട്ടൊക്കെക്കെ കഴ്ച്ചും
ആഹ് ന്നായിക്കോട്ടെ ന്നാ ഞാ കൊർച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാ പോരേ?
ഓക്കെ ആഹ് ശരി ആഹ്
അഒടെ ഓഫാക്കിയിട്ടില്ലേ?